കേക്കണ്ടാ ആഹ് എന്താ വിശേഷ
എന്താണ് അങ്ങനെ അങ്ങ് പോണു ഉച്ചയായല്ലോ.
ആഹ് ഉച്ചയായി മഴയിണ്ടാ?
ഇപ്പ മഴയില്ല.
ഇന്ന് മഴയില്ല, വ് വെയിലാണന്ന്.
ആഹ് ഇന്നും വെയില് വെയില് തീർക്ക അങ്ങൂടെ തീർത്ത് വെയിലില്ല എന്നാലും വെല്യ കൊഴപ്പില്ല.
മൂഡ് കെ
ആഹ് ആഹ് മൂട് കെട്ടീല എന്നാ മൂടിക്കെട്ടലിന്റെ ആ ഒരു ചൂടെ ഇതുണ്ട് ചില ദിവസം ഒത്തിരി അങ്ങോട് ഇരുണ്ടു മൂടി കിടക്കുവായിരുന്നു ഇന്നലെ ഇങ്ങോട്ട് വലിയ മഴയില്ലായിരുന്നു ഇന്നലെ ഞങ്ങള് ഒരു പീസ് വാലി വരെ സന്ദർശിക്കാൻ പോയി
ആ ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ
കേട്ടിട്ടുണ്ട് ബിസ്
ഉവ്വ അത് ഞങ്ങടെ ഞങ്ങടെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊറ ച്ച് ഞങ്ങടെ അപ്പുറം ഒരിതാണ് ഞങ്ങൾക്ക് നല്ലോണം കേ പരിചയണ്ട് കേട്ട പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങടെ ക്കെ ഇവിടുന്ന് ഒരുപാട് പണില്ലാ
ആ ഇല്ല അല്ലേ പോ ണ്ടൊ അവിടെ
ഇനി പോയിട്ടില്ല നിങ്ങക്ക് അവിടെ ഒരുപാട് ദൂരന്നണോെ വന്ന്
ആഹ കൊറച്ചു ദൂരം ഒ ണ്ട് എന്നാലും ഒത്തിരി ഇല്ല എന്നാലും കൊറച്ചു ദൂരം ഉണ്ട് ഉ അപ്പൊ അേയായി ഞങ്ങളന്ന് പോണംന്ന് ഓർത്തുകൊണ്ടിരിക്കണം
ആഹ് നിങ്ങിപ്പോ അവിടെരലുണ്ടാ കേട്ടിട്ട ഇണ്ട ഞാൻ ഒരുപാട് കേട്ടേക്കാണ് സംഭവം അത്
ആ ഞങ്ങൾ അന്നേരം പോ ഇങ്ങനെ പോണംന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് ഇപ്പൊ ഇന്നലെയാണ് അതിനു ഒത്തു വന്നത്
അപ്പ എല്ലാരുംടി
എല്ലാരും കൂടെ പോയി മൂന്ന് ഞങ്ങള്ൾ മൂന്ന് വണ്ടി ആ ൾ ക്കാരുണ്ടായിരുന്നു
അതെ
അപ്പൊ എല്ലാരും കൂടി ഒത്തു അങ്ങനെ പോയി പോയി കണ്ട് നമ്മള് സഹിക്കൂല ഓരോ അവസ്ഥകൾ കണ്ട്
ആഹ ഉവ്വ അവിടെ പോകേണ്ടത് നിർബന്ധാണ്
മനസ് മനസ്സൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ ഒരു സംഭവം കണ്ടാാലേ
ആഹ അതന്നെ
വല്യൊ ഒരു ബിൽഡിങ് വല്യ ഒരു ഒരു എത്രയോ ഏക്കറുകൾ ഇങ്ങനെ കിടക്കും അത് വല്യ ബിൽഡിംഗ ആയിട്ട് ആ
ഞാൻ കേട്ട പറഞ്ഞുകണ്ട് ഞങ്ങളടെ ഇവിടുന്ന് അടുത്ത വീട്ടള്ള കക്ക് ഇതേപോണം സുഖമില്ലാണ്ടായപ്പം ഇക്കാക്നെ നോക്കാൻ പറ്റില്ലാണ്ടായിപ്പോ പിന്നെവിടെയാ കൊണ്ടാക്കിയെ
ആക്കിയതല്ലേ
ആ ഞങ്ങടെ തൊട്ട പ്പുമു ള്ള ഒരു വീട്ടിൽ ത അവിടെ ഭക്ഷണം എല്ലാം ഉണ്ടല്ല മരുന്നും കാര്യങ്ങളുംട്രീറ്റ്മെന്റുംല്ലാണ്ടല്ല
എല്ലാം ഉണ്ട് ഉ നമ്മൾവിടെ ചെല്ലുമ്പോ തന്നെ നമ്മളരു ഗൈഡ് ഇങ്ങനെ കാണിച്ചു തരുമല്ല സാധനങ്ങ കൂടെ നടന്നേ
അങ്ങനെുണ്ടല്ലേ
ഉണ്ട
ആ് ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ പോയിട്ട് ഇ പറഞ്ഞോട്ടിസ് സ്ഥലം നീ പറഞ്ഞോട്ട് ഇന്ന സ്ഥലമാണൊെ ക്കെ പറയേണ ല്ലാണ്ടേ പോയിട്ടില്ല ദുവരെയാട്ടും ട് ഞങ്ങളടെ വീട്ടിൽന്നറ പോയിട്ടില്ല ഇല്ല
ഉം ആ
അതൊക്കെ ഒന്ന് കണ്ടിരിക്കണല്ല
ആ കണ്ടിരിക്കും പോവ് വാ ഒരു പത്ത് രൂ ക്കത്ങ്ങക്ക് കൊട്ക്കുവാണെങ്കി ഇണ്ടല്ലോ നമ്മളൊരു വല്യൊരു പുണ്യമാണ്
അതാ അവിടെ നമ്മള് കൊ ചല്ലാണങ്കി എന്തായാലും കൊടുക്കാണ്ട് പോരാൻ പറ്റൂലല്ലോ?
അതെയതെ അതെ
അങ്ങനത്തൊരു അവസ്ഥയാൻള്ളവടെ പ്പങ്ങനെ അത്രയും പേരാ വച്ച് ഒരാൾ നടത്ത്ണ ഒരു സ്ഥാപനല്ലേ ഇത് ഒരാളില്ലെങ്കിലും എത്ര പേര് കൂടി നട് ത്തന്താണെങ്കിലുവേ?
ആഹ് അതെ അതെ എന്തുമാത്രം സംഭവങ്ങളാ അയ്നകത്ത്
എത്ര പേർക്ക് അതാരണെ ഒരാശ്വാസം.
ആ ഒത്തിരി അങ്ങനെ ആരോടും അങ്ങനെ മേടിക്കുന്നില്ല ഇങ്ങനെ ഓരോ അന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നമ്മള് ലാസ്റ്റ് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗസ് റ്റ് റൂം പോലെ വലിയൊരു റൂമുണ്ടേ ആ റൂമിൽ കേറി ട്ട് ഇങ്ങനെ അവിടുത്തെ എല്ലാവരെയും നമുക്ക് കാ നമ്മളെ കാണിക്കൂല അവര്. എന്നാന്ന് വെച്ചിട്ട് ണ്ടെങ്കീ ഡ്രഗ്സിനൊക്കെ അടിമയായ ആളുകളും പിന്നെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് ങ്ങ പെമ്പ് അങ്ങന ത്തെ ഓരോ എല്ലാവരും ഉണ്ട് ആ എൽ എല്ലാം ഉണ്ട്.
അതെ ആ ഉവ്വ ഉവ
ആ നിർഭയയിലെ ആ- പെൺകുട്ടികള് പെണ്ണുങ്ങള് അങ്ങനെ ഏതൊക്കെ രീതിക്ക് അങ്ങനെവിടാനും അനുഭവ ശീ സ്ത്രീ പീഡനം മാത്രല്ലോ മാനസിക അങ്ങനെ- ഇല്ല ഉണ്ടല്ലോ അങ്ങനത്തെ- പെണ്ണുങ്ങളുടെ ഏരിയുണ്ട് ആ പിന്നെ ഡ്രഗ്സിനൊക്കെ ഒക്കെയള്ള അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മള് കാണിക്കൂല്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കേറിയിട്ടുണ്ട് അവരെ എങ്ങനെയാണ് നമ്മളെ ബിഹേവ് ചെയ്യണ- പെ പെരുമാ നമ്മളോട് പെരുമാറണ എങ്ങനാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഉപദ്രവിക്കയൊക്കെ ചെയ്യുന്നുണ്ടണ്ട്
ആഹ ഉവ്വ ഉവ്വ അപ്പൊ അതാണ അങ്ങട്ട വി ഉലല്ലേ
ആ അങ്ങനെ കൊണ്ട അവിടെ കൊണ്ട കാണിക്കൂല അപ്പൊ ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കതെല്ലാം ഇപ്പൊ ആളുകളെ കാണിക്കൂല
ആ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല വീഡിയോ ആട്ട് കാണിച്ച രും
വീഡിയ ആയിട്ട് അല്ല വീഡോ ആയിട്ട ഈ ആളുകൾ ളെ ഉം ഇങ്ങനെ ഒരു ചെടി കാ ഇ ത് എവടെ ഈ നിർബയെടെ ഇതിങ്ങനെ ങ്ങനെ മായ ആളുകൾ അപ്പം അവരിങ്ങനെ പറയും ഇവിടെ നമ്മളെ ചെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് അവരെങ്ങെ നമ്മളോട് പെരുമാറണംന്ന് പറയാ അതുകൊണ്ട് നിങ്ങളെ കാണിക്കൂല ഒരുപാ പിന്നെ ആഹ് അങ്ങനുള്ള കാര്
അ ആ
പിന്നെ ഈ അമ്മമാരൊക്കെ കാണിക്കു
ഉവ്വ് ഉവ്വ് വൈസായമ്മമാരക്കെ
അവരൊക്കെ നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷ
അപ്പൊ നമുക്ക് അവർക്ക് അവർക്ക് നമ്മുടെ നമ്മള് കൊടുക്കണോ അതോ നമ്മൾ അവിടെ അല്ലാണ്ട് ഏപ്പിക്കാ ചെയ്യണേ എന്തേലും കൊടുക്കണത്
അവിടെ ഏൽപ്പിക്കുവയാണ് നമ്മൾ അവരുടെ കൈ കൂടെ ഒന്നും കൊടുക്കുവൊന്നുംല്ല
ആ വേണ്ടല്ലേ
വേണ്ട പിന്നെ ഒരു അവിടെ ബോക്സ്ക്കെ ഇങ്ങനെ നമ്മുടെ ഗസ്റ്റ് റൂമിലൊക്കെ വെച്ചിട്ടുണ്ട് വേണ അതിനകത്ത് എന്തെങ്കിലും ഇടാം
ഓ ഉവ്വ വ്വ അല്ല നമ്മള എന്തേലുമൊക്കെ മേടിച്ച് ഭാക്ഷണം കഴി ക്ക്യാണ് കൊടുക്കുന്നെങ്കി വെർതെ മിഠായി അങ്ങനെന്ത കയ്യില് കൊടുക്കണെങ്കി അങ്ങനെ കൊടുന്നോർത്ത് അതറിയത്തില്ലാ അതിനെക്കുറിച്ച് ആ.. അങ്ങനെ ചെലർക്ക് തിന്നാന്നും വളി ഇഷ് ഷുഗർ ആണല്ലോ അത്
ആഹ് എന്തായാലും നമ്മള് ആ ഓഫീസിൽ ഏൽപ്പി
യാണ് ചെയുന്നത് അതെല്ലേ ഇനി ഒന്ന് പോണം എല്ലാരോട് ഒന്ന് പ ഒന്ന് സെറ്റക്കി ഞങ്ങക്ക് ഇവിടു അധികം ദൂരം ഇല്ല ഉം ഞങ്ങക്ക് അധികം ദൂരം ഉണ്ടാവൂല ഞങ്ങള് ഇവിടടുത്ത് ഞങ്ങള് ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്തു പതിനഞ്ച് കിലോ മീറ്റർ എന്തായാലുംണ്ടാവും
ആതാവൂല്ലേ ആഹ അപ്പൊ ഈ ആ അമ്മമാരൊക്കെ നമ്മളെങ്ങും ചെല്ലുമ്പോ നമ്മുടെ കൈയിൽ പിടിച്ച് വർത്തമാനം പറയും പിന്നെ പിന്നെ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അവര് കയ്യും കാലോ തളന്ന് അങ്ങനെ കിടക്ക് ആളുകളുണ്ട്
ആഹ അപ്പൊ എല്ലാവരും നോക്കാൻ വേണ്ടി വേറെ ഓരോരുത്തരു ഓരോരുത്തർ ആളുണ്ടല്ലേ
ആ ഒരുപാട് ആളു ളൂണ്ട് അവിടെ അപ്പൊ നമുക്ക് എല്ലാന്ന് വിശദമായിട്ട് ചോയിക്കാൻ പറ്റൂ നമ്മളെന്തായാലും കേട് കൊണ്ട് കാണി ക്കും ഇങ്ങനെ ഓരോ വല്ലോരു ഹാൾ പോലെ ഇ അപ്പോ ഓരോത്തർ ഇങ്ങനെ കയറിയിറ അപ്പം നമ്മള് നമ്മള വിള അവരോട് വിളി അപ്പോ ഒരിക്കലും നമ്മള അവരോട് സഹതാപ ത്തോടെ നോക്കരുതെന്ന് പറയും ഇവരെ
അതെല്ലേ
ചെല്ലുക ചെല്ലുന്ന അവരെ അവർക്ക് സ അവരെ സന്തോഷി
അവരെ സന്തോഷിപ്പിക്കാൻ അവ സഹതാപതാർ നോക്കണം ന അവർക്കൊരു സന്തോഷം അവ വർത്താനം പറഞ്ഞും അവർ ക്ക് ഒരു ദിവസം അങ്ങനൊരു സന്തോഷം
സന്തോഷം ആ സഹതപിച്ച് ഇങ്ങനെ നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ചിരിച്ച് അവരോട് വർത്താനം പറയ എന്തോരം എൻജോയ് ചെയ്യാവോ അത്രേം എൻ ജയിപ്പിക്കുക ഉം പിന്നെ ആ ആണുങ്ങൾ എന്ത് രസണ് ആൺ പിള്ളാരൊക്കെ കാണാനായിട്ട് അവർ ഈ ബുദ്ധിസ്ഥിരതയില്ലാത്ത പോലത്തെ
ഉവ്വാ ഉവ്വാ ഉവ്വാ
പിള്ളേരൊക്കെ നമ്മൾ സൈ നമുക്ക് തന്നേക്കണ അനുഗ്രഹങ്ങള് നമ്മള്
ആ അതന്നെ അതൊക്കെ കണ്ടാലെ നമ്മൾ തന്നേക്കണ അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുള്ളൂ
അതെ അതെ അതെ ത തമ്പുരാൻ തന്നേക്കുന്ന ഓരോ അനുഗ്രഹങ്ങള് പിന്നെ നമ്മള് ഇതോക്കെ പറയാൻ നമു ഓഹ് നമ്മുടെ മക്കളൊക്കെ കണ്ടിരിക്കണ്ട കാരണം നമ്മുടെ മക്കളൊക്കെന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും മേടിക്ക എടുക്ക പറയുമ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ മേടി ച്ചു കൊടുക്കുല്ലെ അപ്പ ഇങ്ങനെയും ആളുകള് സമയത്ത് രാവിലെ ഒരു ഫുഡ് ഉച്ചക്ക് ഒരു ഫുഡ് വൈകിട്ടൊരു ചായയോ എന്തെങ്കിലും ഒരു കടിയും ആ പിന്നെ അവരുടെ വൈകിട്ട് അത്താഴം അതാണല്ലോ അവരുടെ ഭക്ഷണം പിന്നെ അവരുടെ ലോകവും അവരുടെ ലോകവും അതാണല്ലോ ആ മക്കടേയും ആ അമ്മമാരുടെ
അതന്നെ അ തന്നേ
ഉ പിന്നെ ഓരോ മക്കളെ അമ്മമാരെയൊക്കെ കൊണ്ടയിട്ടിട്ട് ഇന്ന ദിവസം വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ മക്കളുണ്ട്
അതെ അതെ മിൻ തിരിഞ്ഞോക്കൂലല്ലാ
ആഹ പിന്നെ തിരിഞ്ഞ് നോക്കൂല
നിങ്ങളിപ്പോ ആദ്യായിട്ടാണൊ അങ്ങനെ പോയത് ഇവിടെ
അദ്യായിട്ടാ യത് പിള്ളേരുടെ പാടെ ചെന്ന് ഴി പിള്ളേര് ഇങ്ങനെ ഈ മന്ദപുത്തി പോലത്തെ പിള്ളേരുണ്ടല്ലോ അ ചെറിയ പിള്ളേർ ഒരു പതിനഞ്ച് വയസ്സിത്താഴെയുള്ള പിള്ളേര്
അതിന്റെ പാരൻറ്സും ഉണ്ട് പ്പ
പേരൻസില പേരൻറ്സ് വന്ന് നോക്കുന്ന പേരൻറ്സ് ഉണ്ട് തീർത്ത് ഉപേക്ഷിച്ചേക്കുന്ന പേരൻറ്സും ഉണ്ട്
അതെ
ആ നമ്മുടെയൊക്കെ ഒരു ഇത് ചിന്തിച്ചു നോക്കുമ്പോഴേത് വന്ന് അവിടെ കൊണ്ടയിട്ടു അവർക്ക ഇടയ്ക്ക് ഒരാഴ്ചൽ ഒന്നെങ്കിലും ചെന്ന് അന്വേഷിക്ക ാലോ എന്താ അവരോൻ മക്കളല്ലേ ആ അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത വ പേരൻസ് ഉണ്ടെന്ന് പറയും
അതെല്ലേ ഓ
പിന്നെ എനിക്ക് എന്നെ ഏറ്റവും ഒരു വിഷമം ഉണ്ടായ കാര്യംന്ന് വെച്ചിട്ട് അത് തീരെ കുഞ്ഞി പിള്ളേരുണ്ട് അമ്മ തൊട്ടിൽ നിന്ന പറഞ്ഞൊരു സംഭവണ്ട് ആ അവിടെണ്ട് അപ്പം അവിടെ എന്നാ ഒരു ഒരു വയസായ കൊച്ചുണ്ട്ട്ടോ നല്ല രസാ അദിനെ കാണാനായിട്ട് അയ്ന്റെ അമ്മ ടക്സിന് അടിമയ അപ്പം അ ആ അവരും അവിടെയുണ്ട് ഇപ്പൊ കൊച്ചിനെ നോക്കൂല ആ അവര് കൊച്ചിന് നോക്കൂല പാ കൊടുക്കൂില്ല കൊച്ചിന് തിരിഞ്ഞ് നോക്കില്ല ആ അപ്പം ഈ കൊച്ച്ന് അമ്മ തൊട്ടില്ൽ ഇവര് നോക്കുന്നു കൊച്ചിനിങ്ങനെ ഇവരു ബലമായിട്ട് ങ്ങനെ കൊണ്ട ഇങ്ങനെ പാല് കൊടുക്കുന്നമ്മ എടുത്ത് ങ്ങനെ ഇടക്കൊന്നങ്ങ് കൊണ്ടോകും കുഞ്ഞല്ലേ പാല ആ അമ്മേനെ കൊണ്ടെ കാണിക്കണ്ട് പക്ഷെ അവര് തിരിഞ്ഞു നോ നോക്കൂല അമ്മ നോക്കേ ഇല്ല കൊച്ചിനെ
അമ്മ ഇതിനക ഇതില അടിപ്പ പെട്ടേ ഇതിലാകെ പ്രശ്നായിലേ
ആഹ് പിന്നെ വേറൊരു കൊച്ച്ണ്ട്ട്ടാ മൂന്ന് വയസ്സായ കൊച്ചാ അത് ങ്ങനെ കെടക്കുവാണേ അപ്പൊ ഞാ കാലൊക്കെ ഇങ്ങനെ പിരിച്ച് കെട്ടി ഇങ്ങനെ കഴ ഇങ്ങനെ ഞങ്ങളാട്ന്ന് ചെന്നപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഓർത്തു നമ്മളെ കണ്ടിട്ട് നോക്ക ഇരിക്കുന്നു ആഹ് പ്പോ അത് അവ അവര് പറഞ്ഞു പിന്നെ സംസാരിക്കൂല അനങ്ങും കാലും കൈയ്യൊന്നും അനക്കൂല അങ്ങനെ ഇങ്ങെ ത നടക്കൂല സംസാരിക്കു ആ സംസാ സംസാരിക്കൂല ചെവി കേൾക്കൂല കണ്ണ് കാണൂല ഏഹ് നടക്കൂല മൂന്ന് വയസായ കൊച്ച
അയ്യോ അപ്പൊ അന്റെ പ പാരന്റ് കൊണ്ടാക്ക കിട്ട് പോയി
ആ കൊ ഇതിനണ്ട് ഏഴു മാസം അങ്ങണ്ടയിപ്പോ കിട്ടിയതാ സർക്കാർ വീടി എങ്ങാണ്ട് കിട്ടിയതാ
അതെ
ഉം
ആ ഈ ശിശുഭവനിൽ അങ്ങനെ നടക്കണ്ടല്ലേ ശിശുഭവനിൽ കൊ ചുളരിയാ
കൊച്ചു പിള്ളേരെ അപ്പൊ ഈ കൊച്ചി ആ അതള്ളൂന്ന് അപ്പൊ ഈ കൊച്ചിന്റെ കയ്യിൽ സ്വർണ്ണ വളം പോലത്തെ വളയും മാലയും ഒക്കെ ഇടിച്ചിട്ടുണ്ട് അപ്പൊ അതിന കണ്ടപ്പോ പ്പോർത്ത് അയ്‌ന്റെ പേരൻസ് അവിടെവല്ലോം ഉള്ളായിരിക്കുംന്നോർത്തു നല്ല ഉടുപ്പൊക്കെട്ട് സുന്ദരിയാ കൊച്ച്ങ്ങനെ കഴുത്തൊക്കെ ക്ക്ണ് പക്ഷെ അത്ങ്ങനെ നോക്കണേ എല്ലാ ച്ച് ഇങ്ങനെ ഇപ്പ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ഒക്കെ ചെയ്യ്ണ്ടെന്നാ പറഞ്ഞ് അല്ലെങ്കി അനങ്ങൂല അതൊന്നും കൊ
ഒരു ആ ഒരു പ്രതികരണംണ്ട് തൈല
ആ അതിന്റെയൊക്കെ ഒരു ലോകം ഓർക്ക കട്ടിലേ തന്നെ ഉള്ളു അയിൻ്റെ
ജീവിതം അത് തന്നെ ഒരു എങ്ങോടും പോവാനും ഇല്ല വരാനും ഇല്ല നുമില്ല
എന്നാ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു സമയം പോയി ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാട്ടോ വിളിക്കാട്ടോ